ഹലോ
ഹലോ കേൾക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട് ഇതെന്താ എല്ലാരും കേൾക്ക്ന്നുണ്ടോ കേൾക്ക്ന്നുണ്ടോ ചോയിക്ക്ണ്
അതെന്താന്നറിയോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട് അതാണ്
ആഹ് ആഹ് എല്ലാർക്കും ഉണ്ട് ല്ലേ അത്
ഉം മഴയൊക്കെല്ലേ അതോണ്ട് ഉള്ള റേഞ്ച് ഒക്കെ പോയി നല്ല മഴ ഇണ്ട് അവിടെ മഴയുണ്ടോ
ഇവടെ ഇപ്പൊ ഒന്ന് പെയ്ത് ചോർന്ന്
ഇന്ന് രാവിലെന്നെ മഴല്ലായിരുന്നാ നല്ല മഴ രാവിലെ തൊടങ്ങ്യ
ഇന്ന് ഒരു ഒമ്പതു മണിയൊക്കെ ആയിക്ക്ണ് ഞാൻ എണീറ്റപ്പോ അപ്പോ നോക്കിയപ്പളും മഴേന്നെ ഓരോ മൂടി കെട്ടികോണ്ട് ഇല്ല ഇല്ല ഇല്ല ക്ലാസ് ഒന്നും ഇല്ല
ഉം ഉം അ പിന്നെന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് ഇങ്ങള് കഴിച്ചാ
ആഹ് കഴിച്ച് കഴിച്ച്
എന്താണ്ടാക്കിയേ ഇല്ല ഞാന് കുട്ടിക്ക് കൊടു ഇടുത്ത്ങ്ങാണ്ട് ഞാന് കുട്ടിക്ക് കൊടുത്തു കാണ്ടേ ഇപ്പോ ആ അത് കഴിഞ്ഞ് ഓന്റെ വയറ് ഫുള്ളായപ്പൊ ഞാനും കഴിച്ച്
അത് ശരി പിന്നെ വേറെ ആരെയും കാത്ത്ക്ക്ണ പരിപാടിയൊന്നും ലെ
അങ്ങനെയൊന്നും ഇല്ല ഇൻക്ക് വെശന്നാ ഞാനെടുത്ത് കഴിക്കും ആഹ് പക്ഷെ ഞാന് ഞാന് ഓന്റെ വയറ് ഫുള്ളാക്കീട്ട് ഞാന് അയിന് നിക്കൊള്ളൂ ഇൻക്ക് സമാധാനത്തില് തിന്നണം എങ്ങനെ അങ്ങനെ ഒന്നും തിന്നൂല ഞാന് ഞാന് ഇടുത്ത ചോറ് ഇണ്ട്ന്നി ണ്ടെങ്കി അത് ഓനക്കൊണ്ട് മുഴുവൻ കഴിപ്പിച്ചിട്ടെ ഞാന് തിന്നാൻ നിക്കൊളളു
ആഹ് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല്ന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല സാധാ ചോറും പിന്നെ കേതര മീൻ പൊരിച്ചതും അടവ് പൊരിച്ചതും പിന്നെ അയ്ലക്കറിയും
അടവ് എന്താണ് അട അടവോ
ആ അടവ് മീന് ഇല്ലേ
അടവ് മീനോ അതെന്താ
അ ആഹ് അങ്ങനൊരു മീനുണ്ട് ഒരു എന്താണ് പരന്ന മീന് ഒരു മുള്ളന്റെ മാരിക്ക്
ആണോ ഞാനാദ്യായിട്ടാട്ടോ അങ്ങനെയുള്ളൊരു മീന്റെ പേര് കേൾക്കണേ
ഏ അത് ശരി ആ അങ്ങനെ കഴിക്കലില്ലോ മീന്
മീൻ കഴിക്കല്ണ്ട് പക്ഷെ മത്തി മാന്ത ആ അങ്ങനെ അയല ഏതറ് ഈ സൂദാന്ന് കേൾക്കാന്നല്ലാതെ അടവ്ന്ന് പറഞ്ഞൊരു മീന് ആദ്യായിട്ടാ കേൾക്ക്ണ് ഇനി നമ്മള് തിന്ന മീന് ഇഞ്ഞ് ഇങ്ങളാ പാ ത്ത്‌ക്ക് അതാണ് പറയിണെന്ന് പറയാൻ പറ്റില്ല
ആഹ് അത്ണ്ട് അത്ണ്ട്
ഓരോരോ സ്ഥലത്ത്ക്ക് ഓരോ പേരാണല്ലോ ഇപ്പ നമ്മളെവിടെ മത്തി പറഞ്ഞ വേറെ സ്ഥലത്ത് ചാളാന്നൊക്കെ പറയ്ണ പോലെ
ആഹ് അതെ അതെ അങ്ങനെണ്ട്
ആഹ് ഇഞമ്മള് കഴിച്ച മീനാണോ നിങ്ങ പറയുന്ന പേരൊന്നും അറിയില്ല അതാ ആ പേര് ആദ്യായിട്ട ഞാൻ കേൾ
ഏകദേശം ഒരു മുുള്ള മീൻ ല്ലേ
ചെലപ്പോ മുള്ളേ തന്നെ ആയിരിക്കും ങ്ങള ബാത്ത്ക്ക് അടവ്
അല്ല മുള്ളനല്ല മുള്ളനെ വേറെരു ടേസ്റ്റ് ആണ് ഓഹ് മുള്ളന ഒടുക്കത്തെ ടേസ്റ്റാ ഇത് മുള്ളനല്ല മുള്ളൻന്റെ അതേമാർക്കത്തെ കൊറെ മീനാളില്ലേ അയ്ൽ പെട്ടൊരു മീന ചോപ്പ് കളറല്ല വെള്ള കളറ വെള്ള ആ ഐലന്റ ഒക്കെ കളറ്
മറ്റേ വാലിന്റെ അടെ ഇങ്ങനെ ചെത്തി ഒഴിവാക്കണ മീനാ
ഞാൻ പൊരിച്ചത് മാത്രമേ കണ്ടിട്ടുള്ളൂ ആഹ് മറ്റേ അങ്ങനെന്നും ഞാൻ കണ്ടില്ല മറ്റേ സ്വർണ്ണ കളറാണ് ന്നറിയ ചെറുത് പറഞ്ഞാൽ നമ്മള് കൈയിലാട്ട് കൈയ്യിന്റെ അത്ര വലുപ്പണ്ട്
ആണോ അതെ ഏത് മീന് ആവോ
ആഹ്
ചോറൊക്കെ ഉച്ചക്ക്
ആവോലിന്റെ ഒക്കെ ഒരു ഷൈപ്പാ ആവോലിന്റെ ആവോലി മീന ഇല്ലേ അതിന്റെത്ര വലുപ്പം പ്പല്ല അതുപോലെ തന്നെയാണ് അങ്ങനത്തെ ചെറുത് ഉ
ഉച്ചക്കൊന്നായിട്ട്ക്കലാണോ രാത്രിക്കുള്ളള്ളതൊക്കെ
രാത്രിയൊക്കെ ആഹ് ഇപ്പൊ ഗ്യാസ് തീർന്നീണ്ട് ഇവിടെ അപ്പൊ രണ്ടൂസായി തീർന്ന്ട്ട്. ഞ് നാളെ കിട്ടോള്ളൂ. അപ്പം മ്മച്ചി ഒരുമിച്ച് വെക്കും ചോറ്. ചോറും കറിളൊക്കെ. പിന്നിം തീയൂട്ടിയാണ്ട് വൈകുന്നേരത്തിന് ഉണ്ടാക്കണ്ടല്ലോ പറഞ്ഞാണ്ടയ്. അപ്പൊ ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ട്‌ക്ക. ചോറൊക്കെ- തോനെടുക്കും എന്നല്ലാണ്ട്, കറികളക്കെ ഞങ്ങൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകാണ്ട് കൂട്ടും.
ഏഹ് ചോറും കറിയൊക്കെ ഗ്യാസ്മ്മലാണോ വെക്കല്?
ചോറ് അടുപ്പത്ത് വെക്കും. കറികളൊ -
പ്പയിന് ഗ്യാസൊക്കെ വേം വേം കിട്ടാൻ തൊടങ്ങിയോ?
ആഹ് ആഹ. ഭയങ്കര പ്രശ്നല്ലനല്ലായിനോ? ഇപ്പൊ ഞങ്ങള് രണ്ടു മാസൊക്കെ ഞങ്ങള് ഉപയോഗിക്കും.
ആണോ? കറി, ചോറ് മാത്ര അടുപ്പത്ത്ച്ച്, ഇ സി കുക്കുണ്ടോ?
അല്ല. ചോറും പിന്നെ ചെലപ്പ കറികള അടുപ്പത്തി ങ്ങനെ തീ ഉണ്ടെന്നണ്ടങ്കി. കറിയാളും, മീൻപൊരി അങ്ങനൊക്കെല്ലേ? മീന- ഞങ്ങൾ അടുപ്പത്തന്നെ പൊരിക്കൊള്ളൂ. അല്ലാണ്ട് ഞങ്ങള് ഗ്യാസ്മ്മച്ച് പൊരിക്കലില്ല. കറികൾ എന്തെങ്കിലും ഉണ്ടാക്കാണ്ട്ന്നുണ്ടെങ്കില് അത്ണ്ടാക്കവാ. ണ്ടാക്കാന്നല്ലാണ്ട്.
ആഹ് അടുപ്പില് തീജ്ജ്ണ്ടെങ്കില്, ആ ഓരോന്ന് വരിവരിക്ക് ഉണ്ടാക്കി വെക്കും. കണക്ക് താക്കി എന്താ പറയ, റെഡിയാക്കി വെച്ചാല് വേം വേം ആവും അടുപ്പത്ത്.
ആഹ് അത് വേകാവും.
അപ്പൊ ഞങ്ങളുംവ്ടെ അടുപ്പിലന്നെണ്. ഗ്യാസ്മ്മല് രാവിലെ - ആഹ. രാവിലെ ദോശൊക്കെ ആണെങ്കി മാത്രം ദോശ അടുപ്പത്ത് ചുട്ടാ നന്നാവൂല. അപ്പൊ- ദോശക്കെ ആണെങ്കിൽ ഗ്യാസ്മെ ചുടും. ബാക്കി മൊത്തം അടുപ്പിലാണ് വെക്കാ.
ഏഹ്. ഞങ്ങള് രാവിലെ ദോശയൊക്കെ അടുപ്പത്തന്നെ ചൂടുള്ളൂ. ഞങ്ങക്ക് കുറെ വാണം.
ആഹ് കൊറേ ആൾക്കാരുണ്ടോ വീട്ടില്?
ആഹ് അഞ്ചാറാൾക്കാരുണ്ട് ചെറിയ കുട്ടികള് വല്ല്യോര് ഞാനും ഉമ്മിം ഉപ്പിം മാത്രേ ഉള്ളൂ. പിന്നെ കുട്ടിയോളാ.
ആഹ് ഒന്നാമത് എന്താച്ചാല് മറ്റേ അടുപ്പത്തെക്കണെ ഇരുമ്പിന്റെ ദോശച്ചട്ടില്ല. നോൺ സ്റ്റിക്ക്ൻ്റെ ഫ്രൈ പാനാണ്. അപ്പോ അത് അടു
ആഹ് ഫ്രൈ പാനിലെങ്ങനെ? ഫ്രൈപാനിലെങ്ങനെ ദോശ ചുടുകാ ഹോളൊക്കെ വരോ? ആഹ് ഓട്ടയൊക്കെ വരോ?
ഓ നല്ല ദോശണല്ലോ ഫ്രൈ പാനില്. അതെല്ലാരും പറയും ഫ്രൈപാനില് ദോശ ചുട്ടാ നന്നാവുന്ന് പക്ഷെ ഞങ്ങൾ ചുട്ടാ നന്നാവല്ണ്ട്. നല്ല നന്നാവലുണ്ടല്ലോ.
ആഹ് അത് ശെരി
പോലെണ്ടാവും. പക്ഷെ അടുപ്പത്ത് വെച്ചാൽ എന്താ? അടുപ്പ് കുറച്ച് വലിയ അടുപ്പുവാകുമ്പോ. നമ്മളെ ദോശചട്ടി പരന്നിട്ടല്ലെ ഇണ്ടാവാ. ചൂട് നല്ലാണ്ട് ഏൽക്കൂല. അപ്പൊ ദോശ നന്നാവൂല. അങ്ങനെ ദോശ മാത്ര ല് ചുടും ഉം ബാക്കി മൊത്തം അടുപ്പിലുണ്ടാക്കാ.
ആഹ് ഓ അത് ശെരി അപ്പൊ ഗ്യാസൊക്കെ? ഗ്യാസ് എത്രോസം നിക്കും, അല്ല എത്ര മാസം നിക്കും ഇങ്ങക്ക് രണ്ടു മാസോ മൂന്ന് മാസോ
മൂന്ന് മാസൊക്കെ നിക്കാറുണ്ട്. ഉം
ഓ അത് ശെരി ഞങ്ങൾക്കെന്താറിയോ ഇവിടുത്തെ അടുപ്പിന് ഭയങ്കര പ്രശ്നാ. ഇവിടുത്തെ അടുപ്പും വല്ല്യ അടുപ്പാ കൊറേ വെറക് വെച്ചാലേ അതങ്ങട്ട് കത്തുള്ളൂ. എന്നാലോ ഒരു ഈ ഒരു ഗ്ലാസ്. എന്താണ് പാല് തിളക്കണംന്നുണ്ടെങ്കി തന്നെ ഒരു മൂന്നാല് മിനിറ്റ് നിക്കണം.
ആണോ?
ആഹ് എന്താ മൊകൾക്ക് അങ്ങട്ട് തീ വെരൂ ആഹ് അതൊണ്ടും ഭയങ്കര ഗെതികേടാ ഇല്ലെങ്കി വെറകൊക്കെ ഞങ്ങള് വാങ്ങലൊണ്ട് വെറക് ആഹ് വെറക് കത്തി കിട്ടാണ്ന്ന് ഇണ്ടെങ്കി കത്തിയാല് നല്ല കത്ത്ണ വെറകാ വെറക് അങ്ങനെ കത്തി പോവന്നല്ലാണ്ട് മൊകൾക്ക് തീ അങ്ങട്ടെത്തണ്ടേ അടുപ്പ് കൊറച്ച് പൊന്തിച്ചാണ് പിന്നെ ഞങ്ങള് പൊറത് ത്തട്‌പ്പുണ്ടാക്കീന് പൊറത്തട്‌പ്പുണ്ടാക് അട്‌ക്ക് ഇണ്ടാക്കിയപ്പോ അകത്ത് ക്കാണ് പൊക മുയുവം വെരനെ അങ്ങനെ അകത്ത്ക്ക് പൊക വന്നാണ്ട് അവടെ കറുപ്പ് കളറായി
അയ്ശെരി ഇവടേം ഹിവടേം സെയിംമ് അവസ്ഥേനി ഞങ്ങള് അടുപ്പ് കേട്‌ വന്നിട്ട് ഞങ്ങള് പൊറത്തേന് ഇണ്ടാക്കിനെ ഇപ്പൊ മഴ ആയപ്പോ ഷീറ്റ് കെട്ടി കഴിഞ്ഞാല് പൊക മൊത്തം അകത്ത്ക്കാ വെരാ ഇവ്ടൊണ്ടൊര് ഞങ്ങള് അടുപ്പ് ര് അകത്തന്നെ അടുപ്പ്ത് പുതിയ അടുപ്പ് ഇണ്ടാക്കി ആഹ് അടുപ്പ്മേല്
ശെരി ആഹ് ചെറിയ അടുപ്പൊൺ ഇണ്ടാക്കണം ഉണ്ടാക്കുമ്പോ എന്താ പിന്ന ഒര്കൊള്ളി വെറകുമ്മലക്ക് നിക്കും
പക്ഷേ അങ്ങനെ ചെറുതും വലുതും ഉണ്ടാക്കൂലെ നമ്മളെ അടുപ്പ് ചെറുതുമ്മെ കത്തിച്ചാ മതിയല്ലോ
ആഹ് പഷേ എൻ ഞങ്ങളത് രണ്ടും വെലുതാ നല്ല വെലുതാണ്
അയ്ശെരി അതാണ് ഞങ്ങൾ തോന്ന് ചെറ്തും വല്തും വല്യ പാത്രം വെക് ക്കുമ്പോ വല്ല്യ അടു‌പ്പില് വെക്കും സാധാരണ നോർമല് നമ്മള് എന്നും വെക്കണത് ചെറിയ അടുപ്പില് വെക്കും അപ്പം അധികം വെറകിനാവശ്യ കൊറച്ച്
ആഹ് ഞങ്ങള് പൊറത്തങ്ങനെ പൊറത്ത് വെച്ച ഒര് കള്ളിമ തന്നെ നമ്മള് ചോറൊക്ക വേവും നല്ല സുഖ പെട്ട ട്ടന്നാവും ചെയ്യും അത് ചെറിയൊരടുപ്പാണ്
അ ആഹ് അത് രണ്ടും മൂന്നും അങ്ങന മറ്റേ സാധാ അട്‌പ്പല്ലേ കല്ലിന്റെ
ഏയ്ഏഹ് ആ പൊറത്ത്ണ്ടാക്കി യത് സാധാ കല്ലിന്റ അട്‌പ്പെനു ഇത് മറ്റെ ആലുവ അട്‌പ്പ് ഇല്ലേ
ആഹ് ആഹ് പൊറത്ത് വെക് ഇണ്ടാക്കണ അട്‌പ്പില്ലേ നമ്മള് രണ്ട് സൈഡ് കൂടി തീയെക്ക കത്തിച്ച വേം ആവും ചെമ്പക്കൊ കൊറച്ച് പക്ഷെ വേം ആവും ഇജ്ജ് ആഹ് അതാണ്‌ പിന്ന എന്തക്കെ മഴ ഒക്ക ഇണ്ടല്ലോല്ലേ ഇപ്പ നല്ല മഴണ്ട് ഇവട നല്ല മഴണ്ട്
ഉം മഴക്കാല ഇപ്പ മഴ ചോർന്ന്ങ്ങ്ണ് ഇനി മയക്കാലം അങ്ങട്ട് തൊടങ്ങാ ണല്ലോലെ ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവണത്
അതന്നെ
പേടിയാണ് ആലോയ്ച്ച വേനൽ ക്കാലാണെന്നുണ്ടെ വല്യ കുഴപ്പല്ലേനിം മഴക്കാല ആലോയ്ച്ച പേടിയ ഓരോ ദുരന്തവും വെള്ളപ്പൊക്കൊ ഒക്കെ ആലോയ്ച്ചാല്
ശരിയാണ് ഇപ്പ ഓരോ ഇതൊക്ക നടക്കുണ്ടല്ലോ അല്ലേ വേറെ സ
നടക്ക്‌ണ്ടോ ഉണ്ടോ ഇവടെ ഞാന് ഇൻസ്റ്റെലൊര് റീല് കണ്ടീനി ഇവടെ അർജന്റീന ഫാനിന്റ എന്താ പറയാ
ഇച്ചതല്ലേ
ആഹ് ഭാര്യം മകളും ഭൂചലനം കൊണ്ട് മരിച്ചൂന്ന് പറഞ്ഞാണ്ട്
എത്ര ആൾക്കാര് മരിച്ച്‌ എത്ര ആൾക്കാരോ കാണാ
അങ്ങനെ ഭൂൽച്ച ഭൂചലനെക്കെ ഇണ്ടായോ
ആഹ് ഭൂചലനണ്ടായി ഞങ്ങളിപ്പ ചോറ് തിന്നുമ്പങ്ങനെ പറയയ്നിം ഒര്പാട് ആൾക്കാര് മരിച്ച്‌ ഒര്പാട് ആൾക്കാര് ഇനി കിട്ടാണ്ട് അറിഞ്ഞു
ഇതെങ്ങ്നെ ഇണ്ടായത്
എന്തോ ഒര് എന്തോ ഒര് രാജ്യത്തിന്റെ പേര് പറഞ്ഞ് ഓർമ്മല്ല ഒര് കിട്ടാത്തൊര് പേരാണ് എന്തായാലും ആ അയാളെ ഭാര്യയും രണ്ട് മക്കള് മരിച്ച്ണ്
അഹ് ശെരി ഒരു പാവം ഒരു കെതിയേടാണ് അങ്ങനൊക്കെ കേൾക്കുമ്പലേ അങ്ങനെ മരി ച്ചു ഈ പ്രകൃതി ദുരന്തം കൊണ്ട് മരിച്ചൂന്നൊക്കെ കേൾക്കുമ്പൊ
മ്മളെ നാട്ടി തന്നെ ഇപ്പൊ വെള്ളപ്പൊക്ക ആയിട്ട് മര്ച്ചിലേ തെര്ച്ച് എന്താ പറയാ ആരോ
ആഹ് ആഹ് എന്താണ് ഷിബിലി അയിന്റെ തെരച്ചില് നിർത്തി വെച്ചൂന്നൊക്കെ പറിണേക്ക്ണ്ട്
കിട്ടിയല്ലോ
ബോഡി കിട്ടിയോ?
ആഹ് ബോഡി കിട്ടി ഇന്നാണ് കിട്ടിയൊന്ന്ണ് ഇന്ന് ഇന്ന് രാവിൽക്കത്തെ ഇതില് കണ്ട് കിട്ടീണ്ന്ന് തെര്ച്ചില് നിർത്തി ഉം ഏതോ ഒരു പാറന്റെട്ത്ത്ന്നോ അങ്ങനെ എന്തോ കിട്ടി എന്തായാലും
എന്നിട്ട് ഞാന്പ്പളാണത് അർ ഞ്ഞീനെ ആഹ് ഇന്ന് രാവിലെക്കേണ് ഞാന് അത്ങ്ങനെ സ്ക്രോളൈത് പോയപ്പോ അങ്ങനെ കണ്ടത് അഹ് വരേ ഞാനർഞ്ഞീല്ല പിന്നെ നിർത്തി വെച്ചു ഉച്ചക്കിയപ്പൊ നിർത്തി വെച്ചൊന്നുള്ളൊരു റീൽ ഇങ്ങനെ കണ്ടുന്നല്ലാണ്ട്
ഇന്നലിം അതേപോലെ നിർത്തിയച്ചു പഷെ ഇന്ന് രാവിലെ ഞൻ ഇൻസ്റ്റേതൊർന്നോക്കിയപ്പൊ ബോഡി കിട്ടിന്നർഞ്ഞ ന്യൂസാണ് ഇന്നാ ഐക്കോട്ടട്ടോ ഞാം ഇങ്ങക്ക് വിളിക്കാ ശരിയെന്നാ